ഹലോ
ഹലോ
ഹാ കേക്കാവോ?
ആ ഇവിടെ റേഞ്ച് കൊറച്ച് പ്രശ്നാ.
ആ ഞാനെ വീട്ടിലോട്ടൊന്ന് വിളിക്കാൻ പോയി അതാ പറ്റിപ്പോയെ
ആ ഞാൻ കൊറെ തവണ വിളിച്ചായിരുന്നു. അപ്പൊ അനതർ കോൾ അന തർക്കോളന്ന് പറയുകയായിരുന്നു ആ
എന്ന് ഞാൻ വീട്ടി വിളിക്കുന്ന സമയമാണേ അപ്പൊ നിന്നെ വിളിച്ചിട്ട് കിട്ടാ ത്തോണ്ട് ഞാൻ വീട്ടിലോട്ട് വിളിക്കാൻ പോയി.
ആണോ. എന്നാ ഉണ്ട് വീട്ടിൽ വിശേഷൊക്കെ.
ആ സുഖമായിട്ട് ഇരിക്കുന്നു. അന്നേരം അവിടെ അച്ഛനൊക്കെയാണെ പണിയൊന്നുമില്ല. അപ്പം നാളെ ചക്കയും പറിച്ചുകൊണ്ട് വരാന്നും പറഞ്ഞു കൊണ്ട് പറയുവായിരുന്നു.
ആണോ ഇവിടെ ച ചക്കയില്ലേ നീ താമസിക്കുന്നടത്ത്.
ഇവിടെ കുറവാ. എന്നാലും അങ്ങനങ്ങില്ല.
ആഹ ഉം എങ്ങനെ വരും വരുവോ
എന്നാടാ
അവരെങ്ങനെ വരും ബസിന് വരുവോ?
ഇല്ല. കൊറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനു ആ കേക്കാം കേൾക്കാം അവര് ഓട്ടോ വിളിച്ചായിരിക്കും വരാ.
ഹലോ
കേക്കത്തില്ലേ ഹലോ കേക്കത്തി
ഹലോ
ഹലോ
ഹലോ
ഏയ് കേക്കത്തില്ലേ? ഹലോ